എന്തൊക്കെണ്ട് വിശേഷം
വിശേഷോ നല്ല വിശേഷം
ആഹാ സുഖാണല്ലോ
ആഹ് നല്ല സുഖം കൊയ്പ്പൊന്ന്ല്ല
ആഹ് ആ സുഖായ്ട്ട് പോണു എന്താടാ വോയിസ് കൊറ് ച്ചെരു ഏ സൗണ്ട് കൊറ്ഞ്ഞ പോലെ കേക്ക്ണേ റെയ്ഞ്ച് കൊറവെന്തേണ്ടോ ആഹ് കൊറ്ച്ചകൂടൊന്ന് പറ്ഞ്ഞാണി
ഈ ഫോണ് സ്റ്റാർട്ടെയ്യുമ്പൊര് റെഞ്ച്
ആഹ് ഓക്കെ ഇപ്പം ക്ലിയറായിട്ടോ അതായത് സ്റ്റാർട്ടെയ്യുമ്പോ തന്നൊരു എവിടോ ഫോൺ വെ ച്ച് സംസാരിക്ക്ണൊര്
ഇല്ലല്ലാ അങ്ങനെല്ല ഞാനെന്റെ ചെവീലെന്നെ വെച്ച്ക്ക്ണത് അത് ഇന്തായി കണ റ്റവണ ടൈമായ്ട്ടാവും
അതാവു അതാവും ചേലപ്പതാവും അയ്ന്റെ പ്രെശ്നെണ്ടാവൊല്ലോ
ആഹ്
പുഡൊക്കെ കഴ്ച്ചോടാ
ഇല്ലാ കഴ്ച്ച്ട്ടില്ല കഴ്ക്കാൻ വാണ്ടീട്ട്ങ്ങനെ നിക്കാണ് ആഹ് ഇല്ല്യേ കയ്ക്ക്ണെ നേരൊക്കെ കഴിഞ്ഞു ഇന്ന് കൊറ്ച്ച് നേരത്തെ പോന്ന്
ആഹ്
അപ്പൊ പിന്നെങ്ങനെ വെഷ്ക്കാത്തോണ്ട്ങ്ങനെ
അതെ അതെ അതായത് രാവില്ത്തെ നമ്മൾ ചായ നമ്മള് ഒരു നേരംവൈകി കഴ്ച്ചാപിന്നെ വെഷക്കൂലേ വെഷ പ്പ് വെരുമ്പളേ ഫുഡടിക്കാൻ പോവൊള്ളു
അതെ അല്ലെങ്കിങ്ങനെ അതിലിതിലിങ്ങനെ നടക്കും സ്പെഷ്യലായ്ട്ട് ഒന്നുല്ലാ ഈ മീൻണ്ട് എന്താ ബത്തൽ ആഹ് മീനോ എന്തെങ്കിലൊക്കെ
എന്തെങ്കിലൊക്കെണ്ടാവും
ആഹ്
മഴെണ്ടവ്ടെ
മയല്ല മഴങ്ങനെ മൂടിങ്ങനെ ന്ക്ക്ണ് ണ്ട് പെയ്ത്ട്ട്ല്ല എന്താ അവ്ട്ത്തവസ്ഥാ
ഇവട്യങ്ങനെഞ്ഞെ മൂടലെന്നൊള്ളുപ്പം കൊറ്ച്ചീസായ്ട്ട്ള്ളെ മഴൊന്ന് പെയ്താലേന്ന് ആഗ്രഹിച്ച് പോവാണ്പ്പം
ആഹ് മറ്റേ വെരും ഭയ്ങ്കര മഴേന്
ആഹ് അതെന്നേച്ചു ഇപ്പം ഇന്നലെക്കല്ലേ ഞാനിപ്പം ക്ലാസ്ട്ക്ക്ണോണ്ടെന്നെ കുട്ട്യാൾ വിള്ച്ചാണ്ട് പറീണ്ട് മിസ്സേന്ന് ക്ലാസ് വേണ്ടടാ നല്ല മഴേണ്ന്ന് നല്ല മഴേണർഞ്ഞാൽ നല്ല മഴീണ്ട് ഇടിയുണ്ട് കാറ്റുണ്ട് കരണ്ടൊക്കെ പോയിണറ്ഞ്ഞ് അപ്പന്നായ്ക്കോട്ടെ നാളെടുക്കാന്നും പറ്ഞ്ഞ് അപ്പൊ ഞാന് പറ്ഞ്ഞും ചെയ്ത് ഇവെടെന്നും മഴൻ്റൊര്തേ ഇല്ലേന്
ആഹ് ആവടീല്ലാ
ഉം ആഹ് ചെല സ്ഥലങ്ങളിൽ പെയ്യ്ന്ന്ണ്ട് അപ്പൊ ആ ടൈം ഫസ്സ്ലെന്നെ ങ്ങൾ കണ്ടില്ലേന്യോ നാല് ആ നാല് ദെവ്സം ഭയ്ങ്കര മഴേനി
ആഹ് റെഡലർട്ടെക്ക
ആഹ് റെഡ് അലേർട്ടും സ്കൂളിന് അവധിയൊക്കെ കൊടുത്തീനെല്ലോ അതന്നെ പെയ്യുമായിരിക്കും ചില ഇപ്പം നേരല്ലാത്തൊരു ടൈമിലാണ് നമ്മളെ മഴകളൊക്കെ ഇണ്ടാവല്
ഓടി ഇങ്ങനെ നിക്കണ്ട് കൊറച്ച് നേരം ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് തെളിയണും ഉണ്ട്
വെയില് എറക്കുമ്പോ ഇത്ര പണ്ടത്തെ വേ ആ ചൂടന്നെ വരികല്ലേ ദാഹ് നല്ല ചൂട് വരിക ചൂട്ന്ന് പറഞ്ഞാല് പിന്നെ ഫാനൊക്കെ ഇപ്പം ഈ നാല് സം മഴയാണ്ട് പെയ്താല് ഫാൻ വേണ്ട
ആഹ് വാണ്ടാ വൈകുന്നേരം ആയാ തണുപ്പ് ഇപ്പളും ഉണ്ടിവിടെ എവിടൊക്കെ പാടത്താണെ വീട് അപ്പൊ പിന്നെ വൈ ആഹ് അതെ
അതന്നെ പാടത്താവുമ്പം ഒന്നുകൂടി
ആഹ് തണുപ്പാണെ വൈകുന്നേരം ആവുമ്പം ആഹ് തോടുണ്ട് കുളണ്ട് ഒക്കെയുണ്ട്
ആഹ് അതന്നെ കുളിക്കൂലാ തിരുമ്പും
തിരുമ്പും ആഹ് അതെ അങ്ങനത്തൊക്കെ ഉണ്ടായാ തിരുമ്പാനൊക്കെ എളുപ്പാല്ലേ ആഹ് ഒക്കെ അട് കൊണ്ടു പോയാലും അടെ തീർത്ത് പോരാം നമുക്ക് ഇനിപ്പോ ഇവിടെ കൊണ്ടുവന്ന് ഉണക്കിയാലും മതിയല്ലോ വാഷിംഗ് മെഷീനെക്കെ എടേല് പെട്ടെന്ന് ഉണക്കിയാലും മതിയല്ലോ പിന്നെ ചിക്കിടാൻ വേഗം കഴിയും അതൊരു രസ് വാണ് അങ്ങനെ പോയി തിരുമ്പാനൊക്കെ പോവൂല്ല അല്ലേ ആഹ് അടെ തോട്ടിലേറുമ്പോ ഈ വെള്ളൊക്കെ ഇങ്ങനെ കേറുമോടാ നല്ല ഈ വെള്ളക്കോ എങ്ങനെ കേറും എടാ നല്ല മഴയൊക്കെ പെയ്താലും ഇങ്ങനെ പാടത്തിലോട്ടൊക്കെ ഇങ്ങനട് കേറി വരുവോ ഇപ്പം ഒരു രണ്ടു ദിവസമായിട്ട് മഴ പെയ്താല്
ആഹ് കൊറച്ച് വെള്ളം കേറും പക്ഷെ മുറ്റത്ത് തന്നെ വെള്ളം ഞങ്ങള് കിണറൊക്കെ നിറയും എന്ത് ഇവിടെ ഒര് എന്ത് ഗ്യാപ്പ് ഇട്ട് കൊടുത്തക്കാണ് അതിലങ്ങനെ വെള്ളം പോവാന് അപ്പം മുറ്റത്ത് കൂടെ വെള്ളായിക്കാരം മഴെയ്താല് മഴ പെയ്താ തന്നെ പെട്ടെന്നാണ് നിറഞ്ഞാണ് നി
ആഹ് അപ്പൊ അപ്പൊ ഇങ്ങക്ക് വേനൽക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല വെള്ളത്തിനൊന്നും
വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നൂല്ല ആഹ് അതെ ഇപ്പറത്തെ കപ്പറും കാര്യങ്ങളൊക്കെയിട്ട് ആഹ് കിണറ് കുത്തിയാല് നെറച്ച് വെള്ളണ്ടാവും പിന്നെ അറക്കിനും ബുദ്ധിമുട്ടില്ല
ആഹ് ഞങ്ങളൊക്കെ ഇവ്ടെ ഒരു മലേരിയലാ അപ്പൊ ഇതേപോലെ പാടത്തൂന്ന് വെക്കലാ കിണറ് വാന്നട്ട് കുറേ കെണറ് ണ്ടാകും അപ്പോ ഇങ്ങനെ ഓരോരുത്തര് കുത്തിരിരണക്കണ്ടാവും അല്ലേ ഓരത് സ്ഥലം വാങ്ങി ട്ട് ഒര് രണ്ട് മൂന്ന് സെന്റ് ഒക്കെ വാങ്ങീട്ട് അതില് കുത്തും എന്നിട്ട് അവി ടെ നമ്മള് മോട്ടറ് വെച്ചിട്ട് പിന്നെ വിട്ട് അതായത് ഒരു കുത്തനെ ഒരു മലേന്റെ മുകളിലായിട്ടാ ഞങ്ങളെ വീ ട് അവിടെ ഈ വെള്ളം കുത്തിയാല് അതായത് കിട്ടൂല ഏഹ് ഇനി എവിടെയെങ്കിലും കിട്ടിയാൽത്തന്നെ അത് ഭാഗ്യം എന്ന് വിചാരിച്ചാ മതി ങ്ങനെ അങ്ങനെ ഒരു പ്രദേശാണ് അപ്പൊ നമ്മൾ ഈ പൈപ്പ് ലൈൻ വെള്ളൊക്കെയാണ് എടുക്കാറ്
ആഹ്
അപ്പൊ ഇപ്പം ഇപ്പ ഇവിടെ അടുത്തായിട്ട് ന്തമ്മള് ഇങ്ങനെ പാടത്ത് സ്ഥലം വാങ്ങിയായിട്ട് കുത്തി ഇപ്പം വെള്ളത്തിന് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല നമ്മൾക്കായത ട്ട് നമുക്കന്നെ ഒന്നൊണ്ടായാല് വെള്ളത്തിന്റെ കാര്യത്തിലൊക്കെ കൊഴൽക്കിണറൊക്കെ ഇണ്ട് പിന്നെ അതപ് പ്പുറത്ത് കുത്തീന് കൊഴൽക്കിണറ് എന്നാലും പിന്നെ അതന്ന് ആഹ് വെള്ളം കുടിക്കണതുവല്ലത്താ പിന്നെ ഇങ്ങനെ ഇതുണ്ടാവും കറ നല്ലോണ്ട് ഈ ബാത്
അല്ല ചെലോല് പറയും കുടിക്കാൻ പറ്റൂല ചെലോല് പറയും പറ്റൂന്നും പറയണേണ്ട്
കു ആഹ് അത് ഓരോ ന്ന ഓരോ ഇതിന്റെ പ്രശ്നാണോന്ന് അറിയില്ല ചെലോൽക്കും അതിനോട് ഒരു ബുദ്ധിമുട്ടൂല്ല കുഴൽ കിണറായ അതിൻ്റെ വെള്ളമായാലും സോപ്പ് നോർമലാണ് ഒരു കൊഴപ് പ്പൂല്യ നമ്മള് വെച്ചിണ്ടാക്കലൊക്കെ ആഹ് അതെ ഒരു ഇരുമ്പ് ചൊയ ഒണ്ടാവൂലേ അയിന്
ആഹ്
ഒരു വേറെ ചൊയ ഉണ്ടാവുംന്ന് തോന്നുണ്ട് കാരണം എവിടന്നോന്നൊങ്ങനൊക്കെ വെള്ളം കുടിക്കുമ്പോ അങ്ങനെ ഫീൽ ചെയ്യേണ്ട് ക്ക് അങ്ങനെ ങ്ങളടുത്തു നിന്നൊക്കെ ഇന്നട്ട് ഓല് പിന്നെയാ കൊയ ൽക്കിണറ് ഒഴിവാക്കി കാരണം ഓല്ക്ക് പിന്നത് വെള്ളം കിട്ടാതായി അങ്ങനെതൊക്കോ പ്രശ്നായിട്ട് എന്നിട്ട് പിന്നെ ഓല് ഇതേമാര്ക്ക് പാട ത്തില് കെണറ് സ്ഥലം വാങ്ങിട്ട് കെണറു കുത്തി പിന്നെ ഓലും അങ്ങനെ കെ റ്റ്. ഞങ്ങള അടുത്തുള്ള എല്ലാ പെരക്കാരും അങ്ങനെയാ രണ്ട് പെരക്കാരിച്ചൊക്കങ്ങനെ സ്ഥലം വാങ്ങും എന്നിട്ട് അതില് രണ്ട് മോട്ടർ വെച്ചിട്ട് അങ്ങനെടുക്കും എന്നാ പിന്നെ ഓലെ വീട് ട്ടും തന്നെ നമുക്ക് സ്വിച്ച് ഇടും ചെയ്യാം കിണറിൽ വള്ളം നല്ല വള്ളായും ചെയ്തോളും
ഉം രണ്ട് കൂട്ടർക്കും സൗകര്യാണ്
ആഹ് സൗകര്യാണ് അതന്നെ കിണറ്റത്തെ വെള്ളവും കൊയൽക്കിണറ്ന്റെ വെള്ളവും നല്ല വ്യത്യാസംണ്ട്
ആഹ് അതിന് കെണറ്റിത്തെ വെള്ളത്തിന്റെ ടേസ്റ്റ് എന്തായാലും മറ്റേ കൊയൽക്കിണർത്തേന് കിട്ടൂലല്ലോ ഒരു മധു കിണറ്റ്ത്തെ വെള്ളാകുമ്പോ ഒരു ചെറിയൊരു മധു
മധുരം അത് പച്വെള്ളം കുടിച്ചാന് ആ രസം കിട്ടൂല ആഹ് ഈ നമ്മളീ ബീച്ചിംഗ് പൗഡറിനെ ട്ടാണ്ടീലെങ്ങള് ഒരു രണ്ടീസം അയിന്റെ ഒരു ചൊയ വേറെല്ലേ ആ നല്ലോ അറിയാൻ പറ്റും മറ്റേ നമ്മള് ദായിച്ചു വലിഞ്ഞ് വന്ന് ആ പച്ചള്ളം കുടിച്ച്മ്പോ ജ്യൂസിന്റെ ഒരു ചൊയേയി അതായത് ആ ഒരു ദാഹം മാറ്റുവാന് ആ പച്ചള്ളത്തിന് വല്ലാത്തൊരു ടേസ്റ്റാ.
ആഹ്
ആ ടൈമില് അത് കുടിച്ചുമ്പോ എവിടെന്നെങ്കിലൊക്കെ വന്നട്ടെ. പിന്നെന്തൊക്കാണ് ആടെ അടുത്ത് അങ്ങനെ കൃഷികളൊക്കെണ്ടോ?
വീട്ടില് കൊറച്ച് കൃഷിയൊക്കെണ്ട്. ചെറുതായിട്ടിങ്ങനെ ഈ മ മത്തന് മഞ്ഞള് അങ്ങനെയൊക്കെണ്ടല്ലോ
ആഹ് അതെയതെ
മഞ്ഞളൊക്കങ്ങനെ ഇണ്ടാക്കിയാല് ഒരു വർഷത്തിനായിട്ട് ണ്ടാവും. ആഹ് അത്ണ്ടാവും പൊടിച്ചിതാണെ
ആഹ് പൊടിപ്പിക്കല ങ്ങള്?
ആഹ് അവിടെണ്ടാക്കിയാണ്ട് പൊടിപ്പിക്കും.
ആഹ് എന്നാല് നമ്മളെ ആവശ്യത്തിന് കെമിക്കൽ ഒന്നുല്ലാതെ നല്ല മഞ്ഞപ്പൊടി വിറ്റല്. മഞ്ഞളൊക്കെ എന്താലും പൊടിപ്പിച്ചച്ചാ കൊറച്ചധികം ഉണ്ടാവും. കൊറച്ചീസ ത്തിന് ഉണ്ടാവും അത്. കാരണം എന്താ കൊ കൊറച്ചിട്ടാ മതിയല്ലോ നമ്മള് ആഹ് നമ്മളിപ്പോ മൊളംപൊടിയും മല്ലിപ്പൊടിം ഇടണ മാതിരിക്ക് മഞ്ഞപ്പൊടി ഇടൂലല്ലോ. എല്ലാത്തി
ഈ ഇടും ആഹ് ഇടുള്ളൂ പിന്നെ അത് മാത്രല്ല നമ്മള് വീ ട്ടില് ഇണ്ടാക്കണ സായ്നായോണ്ടേ നമ്മള് പൊറത്തന്ന് വേടിച്ചെങ്കിൽ കൊറച്ചിട്ടാ മതി. ആഹ് ഒറിജിനലാ അയിന്റെ ടേസ്റ്റും അതേ മാതിരി കളറും ചൊയേക്കെ കൊറച്ച് തോനേ അതന്നെ നല്ലൊരു കു
ആഹ് അതന്നെ അതന്നെ കളറ് നല്ലോണ്ടാവും അതിനിപ്പോ മോളകുംപൊടി ആായാലും മല്ലിയായാലും കടലുകൾ പൊടിച്ചത് വേറന്നെ കറിക്കും ടേസ്റ്റാണ് പൊരിച്ചണക്കെ കൂട്ടിയാലും മറ്റേ മൊളക്പൊടിയൊക്കെ നമ്മള് കടേന്ന് പാക്കറ്റ് വാങ്ങണെ കുത്തലെ കാരം
അതെ ഇവിടെ മുളക് അങ്ങനെ തന്നെ മുളക് വേടിച്ചങ്ങാട് ഒണക്കിപ്പൊടിച്ചലാണ്
പൊടിക്കണം ഇപ്പ ഇപ്പോ വെയിലൊക്കെ ഒരിട്ടം വെയിലടിച്ചാന്നെ പെട്ടെന്ന് നമുക്ക് പൊടിച്ചു കിട്ടുവല്ലോ. ഇപ്പ ഈ വില്ലുകളിലൊക്കെ ആയാലും ഇപ്പ തേങ്ങക്കണ്ടില്ലെങ്ങള് നമ്മള് തേങ്ങ കൊണ്ടയിട്ട്ടുത്താൽ മതി ഫുള്ളും ആഹ് പണിയായ്‌ച്ചോല് തരും. അതന്നെയ്ക്കിങ്‌ തരും.
ഇപ്പ പഴയ പോല മറ്റൊക്കെ പൂത്ത് പോക്കന്നെ മായൊക്കെ പെയ്താല്.
മയ പെയ് ആഹ് അതന്നെ ടെൻഷനെനീ ഈ മറ്റേ അടുപ്പിന്റെ മുകളിലിതൊക്കെ വെച്ചിട്ടക്കെങ്ങനെ ചെയ്യണകുമ്മിച്ചി ഉച്ചക്ക് അങ്ങനെ ചെയ്യുന്നൊക്കെ കാണാറുണ്ടായിരുന്നു അന്നൊക്കെ മഴ പെയ്താല് ടെൻഷന് ഇപ്പങ്ങനത്തെ പ്രശ്നൊന്നുല്ല്യ. പോലെ ന്നെ ഒക്കെ ആക്കി വെച്ച് തെരണോണ്ടന്നെ പൈസ ഇണ്ടായാ മതിയേ ഒള്ളു
അതെ പൈസ വാണെന്നൊള്ളൂ ന്നാ പിന്നെ എണ്ണ ആക്കി തരും.
ആന്നവര് എണ്ണാക്കിട്ട്തെരും. കൊറേ തേങ്ങക്കെണ്ടാവുമ്പോ കേടടുത്തിനാട്ടും നല്ല അങ്ങനെക്കെ ചെയ്യണതാ.
ആഹ്
അന നമ്മളെത്ര ആക്കിയാലും അത് ചെലപ്പോ പൂത്താല് ആ കറതന്നെ ഉണ്ടായല് വെളിച്ചെണ്ണക്ക് പിന്നെ എന്ത് ടേസ്റ്റ് അതെ നമ്മള് ഇനി എന്ത്ണ്ടാക്കിയാലും ആ ഒരു ടേസ്റ്റന്നെ വേറെ നിക്കും ഇതുണ്ടാവൂലോ? മറ്റ എന്താ പറയാ കാറല് വരുവല്ലോ ചെലേ ഉം ഈ പൂത്ത തേങ്ങൊക്കെ കൊണ്ടായി ആട്ടി
ആഹ് ആഹ്
കാറല് അപ്പൊരു വേറെ ചൊയെ കറിയൊക്കെണ്ടാക്കിയാല്.
ഒരു കാറിയ സ്മെല്ല്. ഞങ്ങള് കാറിയത് വേറെ ആട്ടിങ്ങാണ്ടെയ് അത് തലേ തേ ക്കാന് അങ്ങ
ആഹ് തലേതേക്കാ അങ്ങനെക്കെ എടുക്കാൻ പറ്റും എന്തെലും എണ്ണ ഉണ്ടാക്കാനൊക്കെ ഇക്കൊക്കെ തലക്കെക്കടാൻ അങ്ങനെന്തലും എണകളൊക്കെണ്ടാറുണ്ടോ ഇങ്ങനെ തുളസിന്റേം കഞ്ഞുണിയോ അങ്ങനെ ന്തൊക്കെ താണ്ടൊക്കെ മ്മച്ചിടങ്ങനെ ഇണ്ടാക്കിയണ്ട്
ആഹ് ഇന്റെമ്മ ഇണ്ടാക്കല്ണ്ട് ഈ ചെമ്പരത്തി പൂവ് കരിവേപ്പിന്റെ എല കറ്റാർ വായ അങ്ങനെ എന്തൊക്കെയോട്ട്ങ്ങാണ്ട് കഞ്ഞുണ്ണി ആഹ്
എന്നും തേച്ചാ മ്മള മുടിയാലോ കറ
ആഹ് അതുകൊണ്ടൊക്കെ എണ്ണ ഉണ്ടാക്കല്ണ്ട് അനിയത്തി അങ്ങനെ കൊണ്ടോ കൊണ്ടോവണാണ എണ്ണ കാ ഇൻക്ക് പിന്നെ അയിനോട് വല്ല്യ താല്പര്യല്ല
ഏഹ് നല്ല നെരണ്ട് അതായത് ഇപ്പൊ ഓള്പ്പ പ്ലസ് വണ്ണ പഠിക്കണത് ക്ഷെ ഏഹ് നല്ല നെരണ്ട്ച്ചാല് ഓള്ങ്ങട്ട് മുടി മൊത്തങ്ങട്ട് അങ്ങനെ മാറ്റാൻ പറ്റാത്ത കൊ ച്ച് ഇങ്ങനെ അറിയും പെട്ടെന്ന് എന്തടി വെള്ളമുടിന്ന് ചോയിക്കും അങ്ങനെണ്ട് പ്പോള് ആഹ് എണ്ണട്ട് കുറെ കറപ്പ് കളറായിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ആ അതിന്നെ തേച്ച്ട്ടെയ് കൊറെേ മരുന്നൊക്കെ മെച്ച് മായത്തി പക്ഷേ അതിലൊന്നും റിസൾട്ട് കിട്ടില്ല മ്മച്ചി ഇതേ കണക്കു നല്ല നല്ല ഫ്രഷ് ഒരു സാട്ടി കൊടുന്ന വെളിച്ചെണ്ണല് ഇതേമുക്ക് കഞ്ഞുണ്ണിയും പിന്നെ ഈ ആരിവേപ്പിലിം പിന്നെ അതേ മരിക്ക് ഇതൊക്കെ ഇട്ടാട്ടെ ഇണ്ടാക്കിതെനിയെ കറ്റാർവായൊക്കെ അങ്ങനത്തെ സ സംഗതികൾക്കടെ പെരേല്ന്നെണ്ട്
ആഹ് ആഹ്
അപ്പൊ ഓള്ത് തേച്ചിട്ട് അയിനോട് നല്ല റിസൾട്ട് കിട്ടീന്
കാറ്റർവായെക്കെ നല്ലതാണല്ലോ മുഖത്തക്കാണെങ്കിലും താലക്കാണെങ്കിലും ക്കെ
നല്ലതാണ് അതന്നെ കറ്റാറവാ ക്ക് പ്പൊ എല്ലാ വീട്ടിലുംണ്ടാണോ അത് ജല് അത് എടുത്താട്ട് ഇങ്ങനെ കൊറ ച്ചീസമ്മള് അയിന്റെ കറ പോണരെ വെക്കണം തോന്ന്ണ്ട്ല്ലേ എന്നിട്ട്മ്മ യൂസ്യ്യാൻ പറ്റൊള്ളൂ
ആഹ് അത് അയിന്റെ സ സൈഡ്ത്തെ ആഹ് മുള്ള് ഉണ്ടല്ലോ
ആ മുള്ള് ആഹ്
അത് കളഞ്ഞങ്ങാണ്ട് നമ്മളൊരു വെള്ളത്തില്ട്ടക്കണം അയിന്റെ അടി ചെത്ത്ന്നത് അത് നൊരു മഞ്ഞക്കറണ്ട് ആഹ് കറങ്ങനെ ഒലിച്ചു പോവണം ആ ഒരുരമണിക്കൂറൊക്കെ വെച്ച് ങ്ങാണ്ട് പിന്നെ കെയ്കി എടുത്ത്ങ്ങാണ്ട് ഉപയോഗിച്ചാ മതി ഞാൻ സോപ്പൊക്ക ആഹ് അത് ചൂസടിച്ച് കുടിക്കാ അറീനേക്ക തെ അങ്ങനെ നോക്കിട്ടൊന്നുല്ലേ
ക്കടുത്താണ്ട് ഒര് ചെത്ത് ഇങ്ങനെ ഞാച്ച് എന്താക്കച്ചെ ഇങ്ങ കൊയ്ചുമ്പ അപ്പച്ചിടെട് ഇതൊക്കെ നല്ലതാണ്റീണ്ട് ആഹ്
ഏഹ് സെ ഞാൻ കു
അള്ളാ അതന്നെ അങ്ങനെ അങ്ങനെ ഞാൻ അറിം ചെയ്ത് മോത്തൊക്കെ തേക്കണ കാണാ മോത്ത് ഞാനങ്ങനെ പച്ചടക്കൊന്നട്ത്ത് ഞാൻ തേക്കൂലട്ടോ കറ്റാർ വായ മോത്ത് അങ്ങനെ തെഞ്ഞിപ്പോ അലർജ്യത്തിനോടായാലോ പെട്ടെന്ന് ഓ ഫേസ് വാഷോക്കെട്ടെ അതൊക്കെ തന്നെ തേക്കണ്ട് നമ്മൾ അതിനായിട്ടുള്ള ഇത് അങ്ങനെ പച്ചക്കടുത്തട്ട് നമ്മള് ഈ കറൊക്കെ ഉണ്ടെങ്കിലേ നമ്മള മോത്തൊക്കെ ആയാട്ട ചിലപ്പോ അലർജി ക്കെ ഉണ്ടാവേ
ആഹ്
പറ്റൂല്ല എന്നാ ഓക്കേട്ടോ ഞാ വിളിക്കട്ടോ
ആഹ് ശരി
അ ശരി